ആഹ് എന്താ വിശേഷം?
ഓ വിശേഷം ഒന്നുമില്ല മഴ
മഴ ഇണ്ടാ ഇവിടെ മഴ പെയ്തിട്ടൊന്നുമില്ല ഏയ് മഴൊന്നും ഇ പക്ഷെ വെയിലില്ല അങ്ങനെ.
മഴയായിരുന്നു
അതെ ആ ആ ഇവിട ആ ഭ ക്ഷണം ഒക്കെ കഴിച്ചു
ഇന്ന് എന്നായിരുന്നു ബിരിയാണി ആയിരുന്നൊ അതോ
ഏയ് ഇന്ന് സാദാ ഫുഡ് ആയിരുന്നു. ചോറും പിന്നെ ആ കറികളൊ കൂടിട്ടാണ്. ഉണ്ടായി
പിന്നെ വേറെ എന്നൊക്കെയ ഒണ്ട് വിശേഷം ഇനി എന്താ അടുത്ത പ്ലാൻ എന്തൊ പുതിയ പഠനങ്ങളിലേക്ക് പോവാണോ അതോ എന്തേലും
ആഹ് ഞങ്ങളിന്നു പൊറത്ത്ക്ക് പോണന്നുണ്ട്ന്ന്
ആണല്ലേ ആഹ് ആ
അപ്പ ഈ കേക്കിന്റെ സാധനങ്ങളും പിന്നെ ഈ ഗിഫ്റ്റ് വർക്കിന്റെ സാധനങ്ങളും മേടിക്കാനുണ്ട് അപ്പൊ അതിനൊക്കെ ഒന്ന് പോണംന്നുണ്ട്
ആ അതെ
ഉം പിന്നെ മഴ ഇങ്ങനെ ചാറി നിക്ക്‌ എടക്ക് ഇങ്ങനെ ഒരു ചാറരു പോലെ അപ്പ പൊറത്ത്ക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാല് ആ സാധനങ്ങളും നനയും
ആഹ് അതെ നനയാൻ പറ്റത്തില്ലല്ലോ
ആ അത് കാരണം നോക്കിട്ട് പോണം എന്നു വിചാരിച്ചു ആ ണ്ട് മൂന്നെണ്ണണ്ട് അടുത്ത ആഴ്ചക്കുള്ളി കൊടുക്കണം
ആണല്ലേ ആ ഇതൊക്കെ വൈകുന്നേരം ആണോ കൊടു അതോ രാവിലേ തൊട്ട് സ്റ്റാർട്ട് ചെയ്യോ
അത് എന്തോന്നാണ് അവര് പറയണ ടൈം വെച്ചിട്ട വർ ഹാമ്പർ നമ്മളോട് അവര് പ നമ്മക്ക് അവർക്കിന്ന ഡേ കിട്ടിയാ മതിന്നുണ്ടാവും അപ്പൊ ഈ ബർ പന്ത്രണ്ട് മണിക്ക് കൊടുക്കണംന്ന് പറയ് ണെ അങ്ങനെ കൊട്ക്കും അല്ലെങ്കിൽ അല്ല ഞാൻ ഒറ്റ ചെയ്യ്ണെ
ആളെ ത
ഉം
ഇവിടെപ്പ ഞാൻ തന്നെ ഒള്ളു ഇവിടെ ആരും ഇല്ല എല്ലാരും പൊറത്തേക്ക് പോയേക്കുവാ ആ മഴയാ പൊറത്ത് കേറി താമസം ഉണ്ടേ
അതെ മ് ഇവിടെ മഴൊന്നുയില്ല
ഇവിടെ നല്ല മഴയായിരുന്നു രാവിലെ തൊട്ടേ നല്ല മഴയായിരുന്നു പിന്നെ അവര് മഴ ചെറുതായിട്ട് ഒന്നു തോർന്നപ്പഴാ അവരൊന്ന് പൊറത്തേക്ക് പോയത് തന്നെ
സാധ്യതകളൊള്ളൂ
മഴ കാണും ഇനിയിപ്പം ഇരുപത്തി ആറാം തീയതി തൊട്ട് മഴ തൊടങ്ങൂന്നാ കാലവർഷം ആ കാലവർ
അപ്പഴ ഇപ്രാവശ്യത്തെ മഴ നല്ല കഠിന മഴായിരി
അത് ആ അതെ അതെ അതെ അതെ അങ്ങനെ കുട്ടികളുടെ കാര്യം സ്കൂളൊക്കെ തൊറന്നാ അവരൊക്കെ അവധി കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കും ഇഞ് അവധി വേണോന്ന് പിള്ളേര് പറയ്ന്നേ
പക്ഷെ ബുദ്ധിമുട്ടാണ് അവധിയൊക്കെ ഇനി വന്നാല് കാരണം ഏ പഠിപ്പിച്ച് തീരാണ്ടാവുമ്പോ പിന്നെ ആകെ ബുദ്ധിമു ട്ടാവും പരീക്ഷെടെ എന്തൊന്നാണ് സമയത്ത്ക്കും എടുത്ത് കഴിയാനുള്ള ഒക്കെ കഴിയണ്ടേ
അതെ അതെ
ആ
ഏതാലും വളരെ ഹാപ്പിലാ കുട്ടികൾ പിന്നെ എന്നാലും ചെറിയൊരു സംഘടം ഉണ്ട് മഴ കൂട് കൂടട്ടെ കൂടട്ടെ ന്നാ പറയുന്നേ
ആ അവർക്ക് ഇഞ്ഞും വെക്കേഷൻ ആവാനാണ് ഇഞ്ഞും മൊടക്ക് മതി മൊടക്ക്
ആ അതെ അതെ അതെ അതെ വല്യ കാറ്റൊന്നും ഇല്ലായിരുന്നാ മതിയായിരുന്നു ഇപ്പൊ ഈ കൊല്ലിയ ഈ ഈ മിന്നലും ഇടിയും ഇതൊക്കെ നമുക്ക് ഓർക്കപ്പുറത്ത് അല്ലേ ആ ആ അതെ അതെ അതാ ഏറ്റവും വലിയ പേടി അതെ വെള്ളപ്പൊക്കൊക്കെ സോ അയ്യോ അതെ അതെ മഴ കൂടിക്കഴിഞ്ഞാൽ പറയാൻ പറ്റത്തി
ആഹ് അയ്യോ ആ സമയത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാ.
പുതിയ സിനിമ വല്ലോം കാണാൻ പോയോ ഫിലിം.
ഞങ്ങള് വാഴ കാണാൻ പോയിണ്ടായിരുന്നു ഇനിയിപ്പ ദൃശ്യം കാണാൻ പോണന്ന്ണ്ട്.
ആ അല്ലെ അതന്താ എന്നാ റിലീസാ റിലീസ് ആയോ
റിലീസ് ആയിട്ടില്ലല്ലോ ആ വ്ണല്ലോ. ള്ളൂ ആ
ഞങ്ങളും വാഴ കണ്ടു പിള്ളേർക്ക് വെക്കേഷൻ ആയതോണ്ട്. അതൊക്കെ കണ്ടു രണ്ട് പടം കണ്ടു ദുരന്തവും കണ്ടു വാഴയും കണ്ടു ആ നല്ല. പിന്നെ ഇനിയിപ്പം മറ്റ ഇതിനകത്ത് യൂട്യൂബിലൊക്കെ കാണാമല്ലോ.
ആ ഓട്ടിട്ടീയില് വരണണ്ട്
ആ ആ അതെ അതെ വേണ്ടാന്ന് എപ്പോഴും ഈ ഫോൺ തുറന്നാ ഇത് മാത്രമേ ഉള്ളൂ കാണാൻ നായിട്ട് എന്തോ.
ആ ഡർബി ചെയന്ന് ണ്ടൊരു സിനിമന്ന ലേ ഏ ടെലിഗ്രാമില് ഒക്കെ വന്നിട്ട്. ട്ട്ണ്ട്. കണ്ടിട്ടില്ല ഞാന് പിന്നെ സമയം കിട്ടുമ്പോക്കെ കാണും എനിക്കിങ്ങനെ ഒരു സിനിമ എനിക്കിങ്ങനെ കണ്ടിന്യൂസ് ആ കാണണം. അല്ലാണ്ട് ഇങ്ങനെ നിർത്തി നിർത്തി കാണേ എനിക്ക് താല്പര്യയുല്യാ അപ്പൊ പിന്നെ സമയം കിട്ടുമ്പളെ കാണൂളു പിന്നെ ഓർമിണ്ടാവൂല അത് പകുതി കണ്ട്. പിന്നേം ആദ്യം മുതൽ കാണേണ്ടേരും ആഹ് അപ്പ പിന്നെ ഒന്നിച്ച്.
കാറ്റടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ മഴക്കാന്ന് വല്യ മഴയ്ക്കാന്ന് തോന്നുന്നു ആഹ്.
ഇവടെ അലക്കിയതോന്നുടാനുള്ള വെ ഒന്നൂല്ലാന്ന് അലക്കി എല്ലാം ഒണ ക്കി വെച്ചിട്ട്ണ്ട് ഇനി രാത്രി സ്റ്റാൻഡുമേല് ഇടാന്ന് വി ച്ചെ
ആഹ്
മോളിൽ കൊണ്ടന്ന്ടാ പിന്നതൊക്കെ കൊണ്ടിട്ട് ആഹ് ഫ്രൂട്ട്സിന്റെ ചെടികളൊക്കെണ്ട് ആഹ്
നല്ല ചെടികളോടൊക്കെ കൂടുതൽ ഇഷ്ട്ടൊള്ള ആളാണോ.
ആഹ് അങ്ങനൊന്നുല്ല എന്തൊന്നാണ് ഇങ്ങനെ ഫ്രൂട്ട്സിന്റെ ചെടികള് അത് നമക്ക് കിട്ടല്ലോ ഫ്ലവറിനോടോ മാത്ര മാങ്ങ ആഹ് നെല്ലിക്ക, ചാമ്പക്ക, ലൂബിക്ക നെല്ലിപ്പുളി അങ്ങനെ സാധനങ്ങളൊക്കെണ്ട് ചക്ക വെറൈറ്റി വെറൈറ്റി ചക്കകള്ണ്ട്. അങ്ങനെ ആഹ് ബഡിന്റെണ്ട് അല്ലാത്തത്ണ്ട്. ആഹ് ഒരു വട്ട ഒരു ഭയങ്കര ഉരുണ്ട് ഒരു ഉള്ളില് റെഡ് കളറായിട്ട്ള്ള ഒരു ഓറഞ്ച് പോലത്തെ കളറായിട്ട്ള്ള ചക്ക.
ഏതാ അതിന് വേറൊരു പേര്ണ്ടല്ലോ എന്നാണ് അയ്ന്റെ പേരെന്താണ്
അയ്ന്റെ പേര് എനിക്ക് ഓർമ്മയില്ല
യ്യോ എന്നാണോ എന്റെ നാവിന്റെ തുമ്പത്തുണ്ട് ആ പേര് മറന്ന് പോയി അത് എപ്പഴും ഉണ്ടാവലോ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവല്ലോ
ആഹ് അത് ഇടക്കിടക്കുണ്ടാവും ഇത് ബഡ്ഡ് ആയോണ്ട് ഇടക്കിടക്കുണ്ടാവും ആഹ്
പഴയ കാ
ആഹ് നമുക്ക് ആഹ് ഇപ്പ ബഡ്ഡ് ആയ കാരണം അതിന്റെ കാലം ആവണമെന്നില്ല എപ്പ വേണമെങ്കിലും
ഇപ്പൊ മാമ്പഴത്തിന്റെ സീസൺ മാം മ്പഴ ക്കാലം
ആഹ് ഇവിടെ മാങ്ങണ്ട് കൊറേ മാവുണ്ട് പലതരം മാങ്ങകളും ഉണ്ട്
അങ്ങനെ എന്തേലുമൊക്കെ ഉണ്ടാക്കാറുണ്ടോ
ആഹ് ഞാന് ആഹ് ചെയ്യും ഉണ്ടാക്കാറുണ്ട് മാങ് എല്ലാം ഫ്രീ എന്തോന്നാ ഫ്രീസറിൽ വെക്കും മാങ്ങ അരിഞ്ഞ് ഫ്രീസറിൽ വെക്കും കട്ട പാല് ഫ്രീസറിൽ വെക്കും പിന്നെ മാങ്ങയും കണ്ടൻസ്ഡ് മിൽക്കും ഈ കട്ട പാലും ഇട്ട് നല്ലോണം അടിച്ച് കഴിഞ്ഞാൽ
കണ്ടൻസ്ഡ് മിൽക്കും പാലും പിന്നെന്നാ മാമ്പഴവും കൂടെ അടിച് മിക്സിയിലിട്ട് അടിക്കും
ആഹ് അടിച്ചാല് നൽ ഇപ്പൊ നട്ട്സിന്റെ നട്ട്സ് ഇടാറുണ്ട് എന്തെങ്കിലും നട്സ് ഇങ്ങനെ അരിഞ്ഞിടും ആഹ് നമുക്ക് അങ്ങനെ കുടിക്കണേന്റെടേൽ കടിക്കാൻ കിട്ടും ആഹ് നല്ല ടേസ്റ്റാണ് ചെയ്തോ
ഇവിടെ കുറച്ച് മാമ്പഴം ഇരുപ്പുണ്ട് ഇപ്പോ ഒരു റെസിപ്പി കിട്ടിയോണ്ട് ചെയ്ത് നോക്കാം പിന്നെ പുഡിങ്ങ് വല്ലോം ഉണ്ടാക്കിയിട്ടുണ്ടോ
ആഹ് മാങ്കോ പുഡിങ്
അതിന് നമുക്ക് എന്തോ വേറെ എന്തോന്നാ ഏതാണ്ട് സാധനം വേണല്ലോ ആഹ് ചൈന ഗ്രാസ്
ആഹ് അതോരോ ഇല്ല ഒരു ബോക്സിന് എഴുപത്തിരണ്ട് രൂപ ഒക്കെ അതില് ഇരുന്നൂറ് ഗ്രാമുണ്ടാവും
ഉണ്ടാവല്ലേ ആ പിന്നെ നമ്മുടെ ഈ ഫ്രഷ് ക്രീം അതൊക്കെ വെച്ചിട്ടുണ്ടാക്കീട്ടുണ്ടോ
ആ അത് ഞാന് എന്തോന്നാണ് ബ്രെഡ് പുഡിങ് ണ്ടാക്കാറ്ണ്ട് കസ്റ്റാഡ് നമ്മള് പാലില് കസ്റ്റാഡ് പൊടി കലക്കി റ്റ് കസ്റ്റാഡ് പൊടി കുർ ക്കിട്ത്ത്ട്ട് നമ്മള് ബ്രെഡ് പാലില് മുക്ക ന്നട്ട് ബ്രെഡ് ആദ്യം ഒര് രു ലയറ് വെച്ചൊട്ക്ക ന്നട്ടീ കസ്റ്റാർഡ് ഇട്ടൊട്ക പിന്നെ നമ്മള് ഏതെങ്കിലും ഫ്രൂട്ട്സ് ണ്ടെങ്കിൽ ആ ഫ്രൂട്ട്സ് പൾപ്പാക്കീറ്റ് അത് ഇട്ടൊട്ക്കാ ന്നിട്ട് അയ്ന്റെ മോളില് പിന്നേം ബ്രെഡ് വെക്ക അങ്ങനെ അങ്ങനെ ലെയർ എയ്തിട്ട് മോളില് ഫ്രഷ് ക്രീമും ബീറ്റ് എയ്ത്ട്ട് അത് വെച്ചൊടുക്ക അന്നട്ടീ മാങ്ങാണെങ്കി മാങ്ങ അരിഞ്ഞിട്ടൊട്ക്ക
ഒ
ബീറ്ററ് ഫ്രഷ് ക്രീമ് ആ ഫ്രഷ് ക്രീമ് ബീറ്റർ ഇല്ലെങ്കിലും നമ്മള് ബിസ് ക്ക് വച്ചിട്ട് നല്ലോണം ബീറ്റീതാ മതി നല്ല തണുത്ത സാധനായാ മതി അപ്പൊ വേഗം ആപ് എന്ത്ന്ന അമ്മള് ചെയ്യണ ആധനം എടുത്ത് ഫ്രീസറിൽ വെച്ചെയ്ഞ്ഞ എർ ഇപ്പൊ ബീറ്ററ് ആ ആദ്യൊക്ക അങ്ങനായിരുന്ന് ഇപ്പൊ ബീറ്ററ് വന്നപ്പോ പിന്നെ നമ്മള് സുഖ മായപ്പൊ സുഖപ്പണിയല്ലേ എല്ലാരും എടുക്കൊള്ളു ആരും വ് ചെയ്യാനും ഇപ്പോ ആർക്കും നേരാവില്ലല്ലോ
ആ അതെ ഈ മറ്റേ വല്ല ചാനല് ഉഷാൻ അങ്ങനെ എന്തെലു ഒണ്ടോ
ഏയ് ഞാൻ ചാനലും തൊടങ്ങീട്ടില്ല ആദ്യം ഞാന് ഹാമ്പറിന്റെ പേജ് ണ്ടായിരുന്നു അത് ഹാക്ക് പോയി ഇനീ തൊടങ്ങണംന്ന്ണ്ട് എർ
യൊക്കെ ഒരു ഏ ഉം ചെയ്യാൻ നമ്ക്കിതൊക്കെ ചെയ്ത് കഴിയുമ്പം പിന്നെ നമുക്ക് ഒരു തവണ ചെയ്ത പിന്നിം പിന്നിം നമ്മക്ക് ചെ
ചെയ്യാന് ആ ആ ഈ എളനീർ പ് ഇനി ഞാൻ ഞ ങ്ങനെ മധുരം കഴിക്കണ ആളല്ല അ എളനീ പുഡിങ്ങാണെൻക്ക് പുഡിങ്ങിലിഷ്ടം ഇതൊ ക്കെ ഞാന്ണ്ടാക്കും ഇവരെ എല്ലാവരും കഴിക്കും ഉം ത്ത് മധ്‌രഷ്ടല്ലാത്തന്ന് ഇളനീർ പുഡിങ് എനിക്ക് ഭയങ്കര ഇഷ്ട ഞാൻ മധുരം കൊറവട്ടിട്ടെ ഇണ്ടാക്ക
ലണ്ട ആ പിന്നെ ഇളനീർ ക്കെ എപ്പോഴും കിട്ടുവോ
ആഹ അഹ തെങ്ങ് നമ്മള് തെങ്ങ് കയറുമ്പോ അവരോട്ന്നെ പറയും ഒരു അഞ്ചാറെ എണ്ണം കൂടുതൽ ഇടാൻ ആ പിന്നെ അമ്പത് രൂപ അല്ലേ ഒരു ഇളനീരിന് ആ ഇവിടെ എല്ലാർക്കും ഇഷ്ടാണ്
ആ അത് ഇവിടെണ്ടാക്കിട്ടില്ല ഞാൻ കഴിച്ചിട്ടും ഇല്ല പുഡിങ് അല്ലേ അതോ എന്താ ഉണ്ടാക്കുന്നെ
പുഡിങ് തന്നെ ആഏ നമ്മള് പാല് തിളപ്പിക്കുക എന്നിട്ട് അതില് അരച്ച തേങ്ങാട് ആന്നന്നാണല്ല ഇളനീർ ഉള്ളിലുണ്ടാവുന്ന കഴമ്പ് അര വെച്ചിട്ട് അതിൽ ഇട്ട് കൊടുക്ക നല്ലോണ്ണം മിക്സ് ചെയ്യ പഞ്ചസാര ഇടുക എന്നിട്ട് അങ്ങനെ വേണെലും ചെയ്യാം അല്ലെങ്കിൽ ഇളനീർ വെള്ളത്തിൽ ചൈനഗ്രാസ് അതൊണ്ടാണ് കുതിർത്തത് ഇട്ടിട്ട് ചൂടാക്കിട്ട് അതൊരു പാത്രത്തിൽ ഒഴിച്ചു ആ എന്നാലേ അത് എന്നിട്ടാണ് ക നമുക്ക്ന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളോ
ഫ്രീസർ വെച്ച് തണുപ്പിച്ചാൽ മതില്ലേ അത് നല്ലതാ അതൊന്ന് ട്രൈ ചെയ്യുന്നു അ ഇളനീര ഇനി ഇടുമ്പോട്ട ഉം ഹ എല്ലാം ട്രൈ പക്ഷെ ഇതൊക്കെ കഴിക്കോ എന്നറിയില്ല നമ്മള്തന്നെ ലാസ്റ്റ് കഴിക്കേണ്ടി വരുമോ എന്നുള്ള പേടിക കൊണ്ടാണ് ഇതൊക്കെ
ആഹ ഇത് മധുരം ഉണ്ടാക്കുമ്പോൾ ആദ്യം കൂടുതല ഉണ്ടാക്കണ്ട കുറച്ച് കുറച്ചുണ്ടാക്കി മതി
കൊറ ആ ഇങ്ങനെ മാമ്പഴം കൊണ്ട അതൊന്നും ഉണ്ടാക്കി നോക്കാംന്ന് ആ മിൽക്ക്മേട് വെച്ചിട്ട് നല്ലതായിരിക്കും ട്രൈ ചെയ്ത് നോക്കാം ആണല്ലേ, ആ ഒരു തവണ കഴിച്ചിട്ട് ടേസ്റ്റ് പിടിച്ചാ പിന്നേം പിന്നേം വേണന്ന് പറയുവായിരിക്കും